ഹലോ കേക്കുന്നാ
ആഹ് കേൾക്കിണ്ട് ആദ്യ കേട്ടിട്ടില്ലേ ഇനി
എന്തുവാ
ആദ്യം കേൾക്കണില്ലേ ഇനി അറിയാ ഹലോ പറഞ്ഞട്ടേ ഇപ്പൊ കേൾക്കണ്ടേ
റേഞ്ച് കിട്ടിയാ
ആഹ് പറയിൻ ചിട്ടെ
ഓക്കെ
മഴയൊക്കായിട്ടേ കൊറച്ച് റേഞ്ചന് ബുദ്ധിമുട്ടാ എന്തൊക്കെയാണ്ട് ആഹ് ഇല്ലപ്പ മഴയില്ലാ അതല്ലേ ഉം ഇതുവരെ ഈ മഴയൊക്കെ പെയ്തോണ്ടിക്കേന് അപ്പൊ റേഞ്ചിന് പറഞ്ഞാല് ഇപ്പം മഴയായപ്പോ കൊറച്ച് ബുദ്ധിമുട്ടിലാണ്റ്യാ
ഉം ഉം പിന്നാ ആഹ് കുറേ സുഗോ ഇവിടെ ഇടാരിക്ക്ന്ന്‌ ഇങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നാ
സ്കൂളിന്ന് വന്നോരും വരാത്തവരൊക്കെ ഇണ്ട് എന്ത് ചെറിയമക- മകള് വന്നണെ മൂത്തവര് വന്നിട്ടില്ലാ എത്തീട്ടില്ല
ആഹ് മുതളത്രേല്ലാ
മുത്ത മോള് കല്യാണം കഴിഞ്ഞണവള് ഓൾക്കൊര് മോനിണ്ട് വലിയുട്ടിയാണ് ഉം വലിയൊട്ടിയാണ് ചെറിയതൊരെൽ- കെ ജി പഠിക്കണ കുട്ടിയൊണ്ട് നാല് മക്കളാ നല്ലടി ഫ്രണ്ട്സിണ്ട് ചെറിയ മോള് മേലൊള്ള കുട്ടി പത്താം ക്ലാസ്സിലാ
ആഹ് ഏറ്റവും എളയതാണൽ
ഉം വല്ല്യ മാള് പിന്നെ കല്യാൺ ഡിഗിരി കഴിഞ്ഞ ആണ്ട് ഇപ്പ പി ജി ചെയ്യാനല്ലേ കല്യാണം കഴിഞ്ഞന്ന് ഡിഗിരി ഫസ് റ്റിയ സെക്കൻഡ് ഇയർ ആയുന്നേന്ന് കല്യാണം ഇപ്പ ഡിഗിരി കഴിഞ്ഞപ്പം കുട്ടിയായി
ഡിസ്‌റ്റൻസായിട്ട് പി ജി ചെയ്യണ്ട് എക്സാമണവടിപ്പോ അപ്പൊ അപ്പൊ ആര് ഇല്ലില്ലാ ഇല്ലാ ഞാൻ ചെയ്യ്തീന് അങ്ക്നാവാടി വർ വൈയിനി ഇപ്പ ചെയണില്ല ആദ്യം പോയിന് ഉം ഇങ്ങൾക്ക് എത്രക്കളാ ആഹ് ചെറിയയുട്ടിയാ ചെറിയുട്ടിയാ
ന്നാസില്
ആഹ് താഴെ പിന്നെല്ലേ അല്ലേ
ഇല്ലില്ലാ ഓളൊരാളെ ഉള്ളു
ആഹ് ഹസ്ബൻഡോ
ഹസ്ബൻഡ് ഇവടെ ഒരു കടേല് കടേലുണ്ട്
ആഹ് അടുത്തന്നെ ആവൂലേ ഷോപ്പ്
അ ഷോപ്പയിനാ അങ്ങനത്തെ കടയല്ല പിന്നെ ഈ ഈ ഇലക്ട്രോണിക് സാധനങ്ങള് റിപ്പയറ് ചെയ്യുന്ന കട
ആഹ് റിപ്പയറിങ്ങിന്റെ ല്ലേ ഉം വേറെന്താ വീട്ടിലാരൊക്കെല്ലേൻത്ത്
വീട്ടില് ഞങ്ങള് ഹസ്ബന്റും ഞാനും മോളും
ഉമ്മണ്ടോ
ഇല്ല ഇല്ല നമ്മള് സപ്രേറ്റാ
ആഹ് ങ്ങള് സെപ്പറേറ്റ് ആവൂല്ലേ ഉമ്മീപ്പീമ്മ് ഇല്ലേ തറവാട്ടിലാവൂല്ലേ
അവരൊക്കെ അവരെ കുടുംബത്താ
ആഹ് അയ്സെരി
ഉം ഉം
ന്നട്ട് കുട്ടി വന്നോ സ്കൂള്ട്ട്
ആഹ് സ്കൂളിട്ട് വന്ന്
പെൺകുട്ടിയാ അതോ ആൺകുട്ടിയോ
ആഹ് മോളാ
ആഹ് വന്നോട്ട്
വന്ന് ഇപ്പ വന്ന് പിന്നെ കുളിപ്പിച്ച് ഫുടൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്ന്‌
ആഹ് വന്നെ വന്നേക്കന്നെ കുളിക്കുവോ
ആഹ് വന്നിട്ട് കുളിപ്പിക്കും
ആഹ് ഇന്റെ മക്കളെയൊന്നും കൂട്ട് കിട്ടൂല വന്നേക്കന്നെ കുളിപ്പിക്കാന് ഓരേ മണ്ണ് കൂടെ ഇതിലെ മുറ്റത്ത്ക്കൂടെ അങ്ങനെ വന്നാ ഇതിലവിടെ കൊറേ കുട്ട്യാളിണ്ട് അൻജ പിന്നെ എളാച്ചമ്മാർക്കും മൂത്തച്ഛനും പിന്നെ എളാപ്പാന്റെ മക്കൾ ക്കെ ആയിട്ട് ഇഷ്ട്ടം പോണം കുട്ട്യാളാ ഓരൊക്കെട് ഒരുമിച്ചിവിടട് നിക്കുമ്പോ പിന്നെ ഇനി വൈകുന്നേരാവാതെ മുറ്റത്ത്ന്ന് കേറൂല
ഉം ഇപ്പല്ലാ ഭയങ്കര രസമായിരിക്കുവല്ലോ
ആഹ് അപ്പൊ പിന്നെ നമ്മള് നേരത്തെ കുളിപ്പിച്ചിട്ട് കാര്യല്ല പിന്നെയും ചളിയാക്കല്ലേ
ആഹ് ഇവിടെ ആരൂല്ല കളിക്കാൻ ഒറ്റക്കോള്ളൂ
ഏഹ് വന്നാ ചായ കുടിച്ചാ പിന്നെ അവിടെ ഇഷ്ടംമാരി എട്ടുപത്ത് ചെറിയ മക്കളുണ്ടോ ഓര് ഒരേ പ്രായം കുട്ടിയാള്
ആഹ് ആഹ് ആഹ് വൽ വല്യ ഫാമിലിയാ
വെക്കേഷനിലൊക്കെ വെക്കേഷനിലൊക്ക് ക്കെ സ്കൂള് ഇങ്ങട് തൊറന്നിട്ടെങ്കിന്നാവും ഒക്കെ പാടങ്ങട്ട് അടീം പിടീം പാടാവുമ്പളെ കൊറേ കുട്ട്യാളാ നല്ല രസാ കാ നല്ല രസാ കാണാന് പറയാ മക്കളെ കളീം ഇതും കാണുമ്പോ രസാണല്ലോ ഇമ്മക്ക് ആഹ് ഉം
കുഞ്ഞുങ്ങളോട് കളിക്കാൻ ഒരുപാട് പേര് കാണുവല്ലോ
ഉം അയന്നെ ഒക്കെ അയൽവാസ്യളൊന്നു അല്ല ഒക്കെ ഞങ്ങളെ മക്ക് ക്കളെന്നെ ജ്യേഷ്ഠന്റേം അൻജന്റിം എളാപ്പാരേ മക്കളൊക്കെ ആയി ഒക്കെ ഏട്ടന്റേം അൻജന്റേം മക്കളാ ഉം ഏട്ടന്റേം അൻജന്റേം മക്കളായി ട്ട് അയൽവാസ്യാളൊന്നുല്ല ഒക്കെ ഞങ്ങളെല്ലാരും ഒക്കെ ഞങ്ങളെ തൊടിക്കൂടെ ഞങ്ങളെന്നെ വീടാ
ആഹ് വല്യ വല്യ ഫാമിലിയാണാ?
ആഹ് ഇവിടെ ഞങ്ങളെ ഉപ്പാക്ക് അമ്മോശാനൊക്കൊ ഉപ്പാക്കുറ്റും ആറ് മക്ക ക്കളാ മൂന്ന് പെണ്ണും മൂന്നാണും
അതേമാരി ഇപ്പാക്കൊരു അൻജന്ണ്ട് ഇണ്ട് അവിടേം തന്നെ നാലാണും രണ്ട് പെണ്ണുവാണ് അപ്പാ ഒരൊക്കെ കല്യാണം കഴിച്ച് ഓര്ക്കൊക്കെ കുട്ട്യാള് ആയപ്പളെ ആൺകുട്ടിയാൾക്കെക്കെ കുട്ട്യാളാവുമ്പോക്കെ നമ്മളെ അടുതു കൂടെ തന്നെ ആവോല്ലോ
ആഹ്
ആ
അപ്പ എന്താ പോലെ
അപ്പൊ എല്ലാരതും പാടായിട്ട് കൊറെ മക്കളുണ്ട് ഒക്കെ ഞങ്ങള് തൊടിലെന്നെ സ്ഥലം ഒക്കെ പെര കയറ്റിക്കാണ് ആരും സ്ഥലം മ വേടിച്ചിട്ട് വേറെ പൊറത്ത് ത്ത് വാങ്ങിയിട്ടില്ല ഒക്കെ ഞങ്ങളെ അടുത്ത് കൂടെ തന്നെയാണ്
എല്ലാരും ഒരു
അല്ല ഒരിതിലല്ല വേറെ വേറെ വീട്ടിലെന്നെയാണ്
ഒരു ഒര് പെരയെടത്തില് പല വീടുകളിലായിട്ട്
ആഹ് പല വീടിലായിട്ട് അങ്ങനെയാണ് സ്ഥലണ്ട് ഇവിടെ ഇഷ്ട്ടം പോണം അപ്പം പിന്നെ ആഹ് ആഹ് ഉം ആയൽവാസിയാള് ത്തല്ലേനും നമ്മളെ നമ്മളെ സ്വന്തം ആൾക്കാരാകുമ്പോ ഞമ്മളെ വീട്ട്ത്തെ മാരി തിരി തന്നെ ആവോല്ലോ
ഉം ഉം ഉം
ഉം
പിന്നെ എപ്പഴും നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടു ആവുമ്പഴ്ത്തിന് പോയ് വെരെ ചെയ്യാല്ലോ
ആഹ് നമ്മൾക്ക് നേരം വെളുത്താ എല്ലാരേം കാണാ വർത്താനം പറയാ. നമുക്ക് അതിനെന്നൊള്ളു ചെലപ്പം സമയണ്ടാവ ശരിയാ വീട്ട്ത്തെ പണിട്ക്കാൻ ചെൽപ്പൊ സമയണ്ടാവൂല. എങ്ങനേ?
അപ്പൊ
ആഹ് ഫാമിലിയാളൊക്കെ പോവാ. പക്ഷെ ഇവടെ ടൂറ് പോവാനങ്ങനൊര് ഇഷ്ടള്ളൊരാൾക്കാരങ്ങനെ ഒരു ഫാമ് ഇതല്ല പൊർത്ത്ക്കുടെ അങ്ങനട്ട് പോവാനേ ഒര് നാട്ട്ൻപൊറായതോണ്ടെയ് അങ്ങനട്ട് പോവലില്ല.
ഉം ഉം
ഞമ്മള് ഞങ്ങളെ വീട്ട്ക്കൊക്കെ ചെല്ലുമ്പൊ അവ്ട്ന്നൊക്കെ പോകുന്നല്ലാതെ, ഇവിട്ന്നങ്ങനട്ട് ഫാമിലിയായിട്ട് പോയിട്ടില്ല. ഉം പിന്നെ ഞങ്ങള് നല്ല മലിം, ക നല്ല പാറയും, നല്ല നല്ല പ്രകൃതിള്ള സ്ഥലങ്ങളാ. അതില് തന്നെ ഞങ്ങളാ ഞങ്ങളട്ത്ത് വല്യൊര് പാറണ്ട്. അയ്ന്റെ മോൾക്കൊക്കെ പിന്നെ എല്ലാരുംപാടങ്ങനെ പോവും.
ആഹ് ഒരു അവിടേണല്ലേ
ഉം ഒരീസം അങ്ങനെ പോകും ഞങ്ങള് എല്ലാരും പാടെ വേനലൊക്കാവുമ്പളേ, ചൂട് കാലൊക്കെ ആവുമ്പൊ അയ്ന്റെ മോളാ കേറാൻ നല്ല സുഖാ, ഇങ്ങനെ അ ഉച്ച ഉച്ച കഴയ്ഞ്ഞ്ട്ടൊക്കെ നല്ല കാറ്റ്ണ്ടാവും അയ്ന്റെ മോൾല്. ഉം ആഹ് നല്ല കാ നല്ല തൺത്ത കാറ്റ്ണ്ടാവും അ അപ്പൊക്കെ പോയിരിക്കാലോ സുഖാ അവ്ടെ.
ഉം ഉം ആഹ്, ഇപ്പ അവിടെ മഴയൊക്കെ ഉണ്ടോ?
മയ ഇന്നും ഇന്നലായ്ട്ട് കൊർച്ച് കൊറവാണ്.
ഊം
വെയില, ഇന്നലെയൊക്കെ നല്ല വെയിലേനു, ഡ്രസ്സൊക്കെ ഒക്കെ ഒന്ന് ഒന്ന് ഉണങ്ങി കി ട്ടി. മറ്റേതൊക്കങ്ങനെയ് കു ട്ട്യാളെ യൂണിഫോമൊക്കെ ഒണങ്ങാനൊരു പ്രയാസേനി. ഫാൻന്റോട്ടിലെങ്ങനെങ്കി ലൊക്കെട്ട്
മ് മ് ആഹ്
എന്നിട്ടെന്താ ഫുഡൊക്കെ വൈന്നേരത്തിനുള്ളതൊക്കെ ആയോ
വൈകുന്നേരത്തിനിവിടെ പ്രത്യേകിച്ച് എന്താ ഞാനും മോളും മാത്രല്ലേ ഉള്ളൂ അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല
അപ്പൊ ഹസ്ബൻഡ് എങ്ങനാ വരൂല്ലേ
ആഹ് അദ്ദേഹം ഉച്ചയ്ക്ക് വന്ന് പിന്നെ ഇന്ന് പള്ളീ പോണല്ലോ അതുകൊണ്ട് വന്ന് ഉമ്മാനെ കുളിച്ച് പള്ളിലൊക്കെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് പിന്നേം കടേ പോയി
ആഹ് അല്ലെങ്കി വൈകുന്നേരം വരൂലെ
ഇനി രാത്രിയിലേ വരത്തൊള്ള് ഇനി ഒരു ഏഴ് ഏഴര എട്ട് ചെ - ഇപ്പ പണിയുണ്ടെങ്കി എട്ടര ഒമ്പത് മണിയൊക്കെ ആവും പണിയില്ലെങ്കി നേരത്തെ ഏഴ് മണിക്കുമ്പെ വെരും
ആഹ് രാത്രി എന്താ ഫുഡ് ചപ്പാത്തിയോ അതോ ചോറൊ
അത് പറയുന്നനുസരിച്ചാണ് ചെലപ്പോ ഫുഡ് ചോറായിരിക്കും ഇന്നെന്തായാലും കാപ്പി ആരിക്കത്തേ ഉള്ള് ഇന്ന് പൊറത്തുന്ന് മേടിക്കുന്നെന്ന് പറയുന്നെ ഇന്ന് വേടിച്ചോണ്ടര വേടിച്ചോ ണ്ടരാന്ന് പറഞ്ഞ് ശ് ഷവർമ വേടിച്ചൊണ്ടരാന്ന് പറഞ്ഞ് ഉം
പുറത്തൊക്കെ പോയി കഴിക്കലുണ്ടാവും ലെ
അങ്ങനെ പൊറത്തു പോയി വേടി കഴിക്കത്തില്ല ഇക്കായാലും അവിടുന്ന് പൊറ ട്ടെന്ന് മേടിച്ച് ഇവടെ കൊണ്ടന്ന് ഞമ്മളൊ ത്തുരുന്ന് കഴിക്കത്തെ ഒള്ളൂ അല്ലാതെ പൊറത്തു പോയി കഴിക്കത്തില്ല വേടിച്ച് കൊണ്ട് വന്നിട്ട് കഴിക്കും ഉം ഉം
ഒക്കെ പിന്നെ ഇവിടെ അയ്ൻ്റെ ആൾക്കാരാവൊണ്ട് കാറ്റ്റിങ്ങിൻ്റെ ഒക്കെ ആൾക്കാരാവൊണ്ടെ ഞങ്ങക്ക് അധികം അങ്ങൻത്തെ ഭക്ഷണങ്ങളന്നെ ആവും
ഹ്അ ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ കല്യാണോക്ക കല്യാണത്തിന്റെ കാറ്ററിങ്ങ്ക്കെ എടുക്ക്ന്ന
ആഹ് കല്യാണത്തിന്റെ ഒക്കെണ്ട് വരെ വരെ ഏട്ടന് കേറ്ററിങ്ങിന്റെ പണിയ കല്യാണത്തിനും സൽക്കാരം അങ്ങനെയൊക്കെ എല്ലാം ണ്ടാവും വീട്ടില്ലാപ്പ അവിടന്ന് കൊണ്ടരും ചോറ്
ഉം ഉം
പിന്ന പിന്ന ഇവരെ ഉപ്പാക്ക് മ ന്തിന്റെ കടയേണ് അപ്പൊ അവിടന്ന് എന്തും
ആഹ് അപ്പൊ പിന്നെ കൊഴ ആഹ്
അങ്ങനത്തെ ചോറൊക്കെ നമ്മുക്ക് കിണ്ടാവലുണ്ടാറിയ ഇഷ്ട്ടല്ലാണ്ടയിക്കണ പറഞ്ഞ തെ ട്ടില്ല അങ്ങനെ എന്നു ആവുമ്പം പിന്നെ അത് ഇഷ്ടുണ്ടാവൂലല്ലോ ആഹ്
നമ്മള് സാധാരണ നമ്മള് ചോറും മീങ്കറീം കഴിക്കുന്ന കണക്ക് എന്നും പറ്റത്തില്ലല്ലൊ
ഉം
നമ്മുടെ ഇവിടെയൊക്കെ സ്ഥിരം ഇങ്ങനെയുള്ള ഫാസ് ഫുഡ് ഒക്കെ കഴിക്കുമ്പൊ എല്ലാർക്കും മടു ഇപ്പൊ നല്ല ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കുമ്പൊ മടുക്കും ഇന്ന് ഇവിടെ സാധാ ചോറുംമീങ്കറീം അങ്ങനെയുള്ള ഫുഡൊള്ള സാധനം നമ്മടെ കേരളീയരുടെ ഭക്ഷണം ഉം അത് അത് കഴിക്കാനാ എല്ലാർക്കും ഇഷ്ട പിന്നെ കഴിക്കും എല്ലാരും വല്ലപ്പോഴൊക്കെ
ഉം ഉം വേറെന്താച്ചാ ചായക്കൊക്കെ എന്താ സ്പെഷ്യലായിട്ട്
സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നുല്ല
ആഹ് മക്കള് വരുമ്പോഴക്കിന് രാവിലത്തെ എന്തെങ്കിലൊക്കെ ക്കെ മതിയൊ മാള് വരുമ്പളൊക്കെ കുട്ടി വരുമ്പഴ്ക്ക്ന്
അങ്ങനെ നിർബന്ധോന്നുല്ല ഇങ്ങനെ എന്തിര് ഇന്നത് വേണോന്ന് പറയത്തില്ല എന്റെ കൂടെ തന്നെ ഇങ്ങോട്ടാ ചോദിക്കുന്നേ എന്തെര് വേണോ മീൻ മേടിച്ചോണ്ട് വരണോ എന്നൊക്കെ ചോദിക്കും ഇങ്ങോട്ട് അല്ലാതെ എനിക്ക് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഒണ്ടാ ക്കിവെക്കണം നിർബന്ധം അങ്ങനെയൊന്നൂല്ല
ആഹ് ആഹ്
ഞ ഞാൻ അങ്ങോട്ട് പറയുന്നെ വേണേ ഇങ്ങോട്ട് മേടിച്ചോണ്ട് തരും
ഉം ഞമ്മളെ സമയം കയ്ഞ്ഞ്ണ്, പത്തേ രണ്ടായ്ക്ക്ണ്.
ആഹ് ഓക്കെ ശരിയെന്നെങ്കി, ഓക്കെ